പിന്നെ ഇവര് പറയാന് എന്താന്നറിയൊള്ളെ
ആഹ് കേക്കാണ്ടാ ഹലോ കേൾക്കണില്ലേ ഹലോ കേൾക്കാനില്ലെ
കേക്ക്ന്ന്ണ്ട്
ഹലോ
ആഹ് എനിക്ക് കേക്കുന്ന്ണ്ട് നിനക്ക് കേക്ക്ണ്ടോ
ആഹ് ഇപ്പൊ കേക്കാണ്ട് ആഹ് കേക്കാണ്ട് കേക്കാണ്ട് അനക്ക് കേ
എന്താ പറയാ ആഹ് ആഹ് കേക്കണുണ്ട് കൂടുതല് സംസാരിക്കാ ട്ടോ ഗ്യാപ്പ് ഇടണ്ട ങ്ങനെ മുക്കി മൊർണ്ട് ഗ്യാപ്പ് ഇടണ്ട സമയിം പോവും പർഞ്ഞോ പർ എഇങ്ങ നൻ കുക്കർ
എല്ലല്ല ഈ നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ടില്ലേ നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പോട്ടിലേ നെര്ത്തി വെക്ക ആ
ആഹ് ആ ഞങ്ങളെന്തെന്ന ന്താചീയലിങ്ങനൺ മസാല തേച്ച് വക്കും എന്നിട്ട് ഇതുപോലെ ഒരു മണിക്കൂറക്കഴിഞ്ഞിട്ട് കു കുക്കർ ല് ഒരു വിസിലടിക്കും ഈ ഒരു വിസിലടിച്ചിട്ട് അതിന്ന് ഓരോ ചിക്കനും എണ്ണീല് ങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല തിലിട്ടിട്ട് ഫ്രൈ ആക്കിട്ക്കും അപ്പൊ കുക്കർല് കറി ണ്ടാവുതിന്റെ മസാല ണ്ടാവും അപ്പൊ ന്നട്ട് ങ്ങനെ ന്താണ് പൊരിച്ചെടുക്കുന്ന സമയ തന്നെ അത്ങ്ങനെ മാങ്ങോല്ലോ തീയ് ന്ന് ചട്ടീന്നെട്ക്കുമ്പോ അതിന്റെ മേല കൂടെ ക്യാപ്സിക്കോ മല്ലിയേല ണ്ടല്ലോ അതു കൂടെ വെതറിക്കൊടുക്കും ആ ചൂടിലേക്ക് ആ ചൂട്ക്കന്നെ അങ്ങനെതാക്കും എന്നിട്ട് എന്താ പറയാ അങ്ങനെ അപ്പത്തേനുംഈ സം അ പോലെ ഈ സംഭവങ്ങളൊക്കെ ട്ട് വെള്ളം തളപ്പിച്ച് ചോ അരി തായ്ട്ട്ണ്ടാവും കുതിർന്ന്ട്ട് ണ്ടാവും കഴുകിട്ട് അത് ഒരു മുക്കാ വേവാവുമ്പോ എടുത്തിട്ട് ഉറ്റീ ട്ട് അടിഭാഗ ത്ത് എന്നിട്ട് അതിന് മേലെ ഏ കേക്ക്ണ് ണ്ടോ
ആഹ് കേക്കാണ്ട് പറഞ്ഞോ പറഞ്ഞോ ആ ആ അലോ കേക്കാണ്ട് കേക്കാണ്ട്
ആ ചോറ് കൊട്ടും അതിന്റെ മേൽഭാ ചിക്കനൊക്കെ അടിഭാഗത്ത് ചെമ്പട്ടിന്റടിഭാത്ത് നെരത്തി ട്ടയ്ന്റെ മേലെ ചോറ് കൊട്ടും ചോറ് കൊട്ടീട്ട് ആ ഒരു ഒരു കൊർ ഞാനങ്ങനെട്ടോ ചീയ്യല് ഒര് കൊറച്ച് ചോറ് മാറ്റ്യേക്കൂട്ടോ എന്നിട്ട് ആ കറിണ്ടല്ലോ ആഹ് മസാല അതീ ചോറിന്റെ മേലക്കാണ് താക്കും ചോറിങ്ങനെ അമർത്തി വെക്ക എന്നിട്ട് ആ മസാല തിന്റെ മേലക്കൺ കൊട്ടും ന്നിട്ടതിന്റെ മേലെ എന്താ പറയ ബാക്കിള്ള ചോറും കൂടെ ട്ടിട്ട് നല്ലോണം ങ്ങനെ പ്രസ്സീത് വെച്ട്ട് പിന്നെ മൊളക്ണ്ടല്ലോ പച്ചമൊളക് ഞെട്ടിഓട്ക്കനെ ആ അത് കുത്തി വെക്കും പ്പ് ആഹ് കുത്തി വെച്ട്ട് പിന്നെ ന്താ പറയ അയ്ന്റെ മേലക്കൂടെ ങ്ങനെ ഒരു നുള്ള് പൊതീന അത്പോലെ ഞ്ഞിപ്പ കളറ് വേണങ്കില് കൊർച്ച് വറ്റ് ങ്ങനെ കളറാക്കിട്ട് അല്ലങ്കില് മറ്റേ കളർന്റെ വെള്ളോ മഞ്ഞപ്പൊടിയു കല ക്ക്യേതോ ങ്ങനെ ന്തെങ്കിലും ഒര് ആഹ് ആഹ് അങ്ങൻതാക്കിട്ട് ങ്ങൻ തെൾച്ചു ഒന്നിങ്ങനെ സ്പ്രെഡീത് പരത്തി താക്കി കൊടുക് തെൽച്ചോട്ക്കും അങ്ങനെ ട് പിന്നെ പൊക കൊട്ക്കും പിന്നെ വടെ പ്പാക്കും ചെലോര്ക്കൊന്നും പൊക കൊടുക്കണ ഷ്ട്ട ട്ടണ്ടാവില്ല അപ്പൊ അങ്ങനാണെങ്കില് പോകൊട്ക്കലില്ല
ഇക്ക് ടേസ്റ്റ് വാണന്ന്ണ്ടെങ്കിൽ ഞ്ഞാൻ പോവൊള്ള ഇൻ്റെലയ്ൻ്റിത് വരുവള്ളു ആ ഇപ്പാകൊട്ക്കാം.
പക്ഷെ ചിലർക്കത് ഇഷ്ടല്ല പൊക കൊടുത്ത കഴിഞ്ഞാ തൊട്ടോക്കൂല അങ്ങനെ.
ആഹ് ചെത്തുണ്ടാവില്ല അനല്ലേ.
ഉം ആഹ് ഇൻക്കിഷ്ട്ടാട്ടോ ആഹ്. അതുപോലെയ് എന്ത പറയാ മയൊണൈസ് ആ. ആഹ് ഇയ്യ് ബിര്യാണി പോട്ടില്ല എന്ത് ചെയ്യല്.
ന്നെ കൂട്ടുല്ല.
ഉ ആഹ് ഇന്ക്ക് ഇന്റെ വീട്ടിലെല്ലാവർക്കു എന്തപറയാ ജീവനാണ് അത് ഇല്ലാതൊരു പരിപാടില്ല.
ഉം ഞാനെന്തെക്കെ ഇണ്ടാക്കച്ചിട്ട് സലാഡ്ണ്ടാക്കും ക കരിക്കിം ക്യാരറ്റും ഉള്ളിയും താ ക്യാപ്സിക്കണ്ടെങ്കി അതൊക്കെ കൂ ട്ടിട്ട് ഒര് സാലഡ്ണ്ടാക്കും പിന്നെ. തക്കാളിം ഉം മല്ലിയലിം ഒര് വെൾത്തുള്ളി. രണ്ടില്ല്യൊക്കിം പിന്നെ സുർക്കിം പച്ചമുളകും അല്ല. പച്ചമുളകല്ല മുളകുപൊടിം ഒക്കപ്പാടട്ട്ട്ട് അര്ച്ചിട്ട് അങ്ങനെരു വള്ളണ്ടാക്കും.
ആഹ് ആഹ്. ആഹ് ഞാൻ പിന്നെ എന്തന്നറിയോ ചെയ്യല് ആ രീ തൂമ്ന്നത്രേ അയ്ന് പറയ ഞാൻ പേരൊന്നോക്കിട്ടില്ല. അ എന്താ ഇൻക്ക്ന്റെ അമ്മായി പർഞ്ഞന്നതാണ് ഏഹ് കോഴിമുട്ടിം ഏഹ്. എഹ് കെഴങ്ങങ്ണ്ടല്ലോ അതും കൊറേ പറ്റൂലട്ടോ കെഴങ്ങ്. അങ്ങനൊരു പേര്നെ ചേർക്കാൻ പറ്റുള്ളൂ കെഴങ്ങുംകൂടെ വേവിക്ക്യ. എന്നിട്ട് എന്താണ് പാല് അതുപോലെ ഞാൻ തിളപ്പിച്ച് ആറിയ പാല്. എന്നിട്ട് പിന്നതുക്ക് സുർക്ക. എന്തപറയാ വെളുത്തുള്ളി ഏഹ് ഉപ്പ് പഞ്ചസാര. ഉപ്പ് പഞ്ചസാര ഇതൊക്കെകൂടെട്ട്ട്ട് അണ്ട്. പേസ്റ്റാക്കും നല്ല ടേസ്റ്റാണത്.
അങ്ങനെ. ല്ലാവുമ്പൊ അതാക്കീട്ട്ണ്ടാക്കണ്ടാവും ലേ.
ആഹ്.